ഹലോ കേൾക്കണ്ടാ
കേൾക്ക്ണ്ട് പറി എന്തൊക്കെയ വർത്തമാനം
ആഹ പിന്നെ സോറ്ഒക്കെത്തിന്നോ ആ ആ ഒറക്കെ തീന്ന് വൈകുന്നേര ചായന്റെ പണിയായാ ഇല്ല ഒരാൾ ഉറങ്ങിണ്ട് ഒരാൾ ഫോണമെൽ അതാ
ആഹ് ഞാൻ വൈന്നേരം ചായക്കഴിയുമ്പൊക്കെന്ന് നിന്നിട്ടില്ല ഇന്ന് മടി വന്ന് ആകെ കൂടി.
അ ശരിയാണ് ഒരു ക്ഷീണം പോലല്ലെ.
മ് ക്ഷീണൊന്നലാ ഇത് ഒന്നാമത് മഴ പെയ്തിട്ടുള്ള ചടപ്പാണ്.
മ്.
അപ്പൊ പിന്നെ ഒന്നുമക്കും നോക്കിട്ടില്ല ബേക്കറിയൊകെന്തേലൊക്കെണ്ടാനെ. എന്തങ്കിലൊക്ക കൊടുക്കണം എന്ന് ക രുതിക് ണ് സ് കൂൾ ഇട്ടരു മ്പം ഇപ്പൊ ഏതായാലും ഉണ്ടാക്കണം സ്കൂളില ദിവസം
പിന്നെ മക്കളൊക്കെ എഒ ടെ
അപ്പൊ പിന്നെ ന്ന അങ്ങനെ പോട്ടെ ര്തി ചെറുത് ഒറങ്ങിക്ക്ണ് വൽതതാവടെ ഫോണ് മ്മെര്ക്ക്ണ് ണ്ട്
പിന്നെ എന്താ
ഒക്കെ പാളൊണ്ണം ഫോണല്ലേ കുട്ടികള അടുത്തൊക്കെ അപ്പൊ പിന്നെ ഓോരുത്ത നിന്ന് വാങ്ങിയാക്കക്കല ഇതാക്കല നടക്കും
ആഹ വാങ്ങ വെച്ചാ പിന്നെ കൊടുത്ത സ്വഭാവല്ലേ കാരം
ഇല്ലേ അയ പിന്നെ അയിന് തലലും കുത്തലും മാന്തലുംന്ന് പറഞ്ഞണ്ട് അന് പിന്നാല
ആഹ അതന്നെ നോള ളിക്കാലും തെറ്റലും
ആഹ് പിന്നെപ്പൊ നമുക്ക്ു തന്നെ പണിയൊക്കെ ഒരുങ്ങിട്ട് തരം പോലെ നിൽക്കാൻ പറ്റണം നേരല്ലേ ഒന്നിപെയ്തകാണ്ട് പോയിപ്പം
നമ്മളിപ്പോ നോക്കുമ്പോ ചെല പ്പോ അതില് ചാർജ് ഉണ്ടാവൂലഓരെ ടുത്തെടുത്ത് ആ
ഇണ്ടാവൂല ഉം അപ്പൊ പിന്നെ ഒരു ഫോണ് വേഗം ണ്ടടുത്ത് രണ്ട് ഫോണുണ്ട് അപ്പൊ ഒരു ഫോൺ വേഗം ഓനാണ് കൊടുക്കും ഒരു ഫോണായിട്ട് ഞാനുംടക്ക
ആക്ക ആഹ
കുറ ചേരം ഒ എന്തലുമക്ക നോ
ഒ കാ
ചെറുതറങ്ങുമ്പോള ള്ളു നീച്ചാ പിന്നെ ഓ ലെ പിന്നാലെ തന്നെല്ലേ
പിന്നെ എന്ത
വേറെ എന്താ അങ്ങനെ പോണണ്ട് കൊഴപ്പൊന്നുമല്ല എന്തൊെ കൂട്ടാനൊക്കെ കിട്ടി
ചിക്കന
അ
നിങ്ങൾക്ക് പിന്നെ എന്താ പറയാ മഴ ചെയ്തിട്ട റേഞ്ചിന്റെ പ്രശ്നംുണ്ടോന്നന്നില്ലേ
അസ ആക്ക് ഇങ്ങോട്ട് വന്നതാാണ് നല്ല മ യ ന്റെ മൂടല്ലേ ആ മട മുടിയ റൈഞ്ച പോവും ഞൻ പറഞ്ഞു കൊറേ കഞ്ഞിന്റെ ശേഷം ഞാൻ കേൾക്കണത തോണ്ട്
ആഹ ത്തലുണ്ട്
ഉം പിന്നെന്ത
വേറെ എന്താ അങ്ങനെ പോണണ്ട് കൊഴപ്പൊന്നുല്ല
ന്നാ ആ വീട്ട്ല് ആരാ ഉള്ളത് പറഞ്ഞെ
കുട്ടികളും തന്നെ ഒള്ളൂ
ഉം എല്ലാരും അ
ഓല് ഓലെ റൂമിക്ക് കേറിക്ക്ണ് ഞാൻ ഇവ്ടെ നിന്നിങ്ങനെ വെറുദേ ഓ കൊറച്ച് നേരം ഒന്ന് കാറ്റ്ള്ളട്ടെ ര്തി ഇങ്ങനെ പൊറത്തക്ക് ഇറങ്ങിയതാണ്
അയ് ശെരി വൈന്നേരാ
ക്കറങ്ങിയതാ
അഞ്ചിനേവരെ എടുക്കൊള്ളൊ പിന്നെ വൈന്നേര അടുക്കളക്ക് വരുവൊള്ളൂ വൈന്നേ
ചോറ്ണ്ടാക്കണം ചോറ്ണ്ടാക്കണം കറി ഇല്ലങ്കി ണ്ടാക്കും ഇല്ലങ്കി പിന്നെ കറി ഇണ്ടാക്കണം നമുക്കൊക്കെ പഴയ സിസ്റ്റണ് നമ്മടെ പ പണ്ടത്തെ ഉമ്മാര് ഉണ്ടാവോണ്ടേ അതും നടക്കൂല
അയ് ശെരിയാ ചൂടൊട്ക്ക് വേണ്ട വരും
ചൂടൊന്നും ണ്ടാവ് ല എവിടെ ചൂട് വെറുതെ മനുഷനൊ ഗതികേടുത്താന്നല്ലാതെ നമ്മള് ഈ നേര അഞ്ച് മണി അപ്പ മാരിബ് ബാങ്ക് കൊടുക്കുമ്പക്കെ ആ ചോറ് ഊറ്റിയക്കൂലെ തിന്നല് എട്ട് ഒമ്പത് മണിയായിട്ടല്ലെ അപ്പൊക്ക് എവിടെ ഇമ്മാരിമഴത്ത് ചോറ് ചൂടുണ്ടാവ
തീ പിടിപ്പിക്കണം അല്ലെ ഗ്യാസുമേ ണ്ടാക്കിയാ മതിയാന്നു
തിജ് പടിപ്പിച്ചണം
ആ അവന്റെ തള്ളെ
വറകൊക്കെ കണ്ടമാനം ണ്ടാക്കി വച്ചിക്കിണ് വറകും ഓലക്കുടോ ഒക്കെ ഇഷ്ട്ടം പോലെ ണ്ടാക്കി വെച്ചക്ക്ണ് ഇനി കത്തിച്ചാ മതി
അല്ല നമ്മള് തൊടച്ച്കാണ്ട് പിന്നെണ്ട് തീ പിടിപ്പിക്കുമ്പ ഒര് പൊറുതിയെടല്ലേ തൊടച്ചിട്ട സ്ഥലത്ത് തെ ആ ആ ആ വൈന്നേരം രാത്രി ആതന്നല്ലെ പണി ശെരിയാണ് അടുപ്പിനായാലും റസ്റ്റില്ല
ഇല്ലല്ല ഞമ്മക്കും ഇല്ല അടുപ്പിനുല്ല റസ്റ്റ് പിന്നെ ഇപ്പ ഇബ്ടെ കുളിച്ച്ണോല് ഉം മൂത്തച്ഛനൊക്കെ കുളിച്ചണെങ്കിൽ ഓല്ക്ക് ചൂട് ടു വള്ളം വാണം അപ്പ അതൊക്കെ അടുപ്പത്തന്നെ വെ
ആ അത് ഗ്യാസ്മ്മേ വെച്ചാ ഗ്യാസ് നാളെ തന്നെ കയ്യും
കയ്യുവേ ഇപ്പ ഗ്യാസ് കിട്ടാനില്ലല്ലോ കിട്ടണങ്കി ഉം ഒരു മാസം ബുക്ക് ചെയ്തിടണം
ദ് ഒരു മാസൊക്കെണ്ട്
ഉണ്ട് ഉം ഞങ്ങള് തന്നെ പ്പൊരുറ്റി കയ്യ്യുമ്പോക്ക്ന് പ്പംവ വേം വേം ഇദാക്കി നർ
ആ നമ്മള് ഈ സ്കൂളുടെ ടൈമില് നമ്മള് അടപ്പ് ചെലപ്പോ കത്തി കിട്ടൂല അപ്പൊ നമക്ക് ഗ്യാ സന്നെ വേണെനും
ന്നാലും രാവിലെപ്പൊ അട്പ്പത്ത്ണ്ടാക്കാൻ പറ്റ്ണ അപ്പൊക്കെണെച്ചെങ്കി ഞാനഅടുപ്പ
ആ അപ്പത്തെണ്ടാക്കാം ചോറും ചോറും കടിണ്ടാക്കിയൽ മറ്റേ ഈ ഓല കൊണ്ടാവാ ളെ ആ പൊരിക്കലും അത് ഇണ്ടാക്കാനൊക്കെ സുഖം എൾ ഈ ഗ്യാസ്മ്മലാണ്
അതൊക്കെ അങ്ങനെണ്ടാക്കും ഗ്യാസ്മ്മെ അല്ലാത്തൊക്കെ അടുപ്പത്തന്നെ വെ
ഉം
ചാറിന് ഉപ്പരിക്കൊക്കെ നുറ്ക്കീക്കണേ അതൊക്കെ അടുപ്പത്തന്നെക്ക ഏതായാലും
ആ ണ്ട് ക കത്തിച്ചാല് പിന്നെ മ്മക്ക് എല്ലതും ഉണ്ടാക്കാ കത്തിക്കാനാണ് പണി
പണി ഈമഴ ആവുമ്പളാണ് വെയിലാണെങ്കിന്നെ പ്രശ്ന
ക്കൂല
ന്റെ പേരലൊക്കെ അങ്ങനെ തന്നെണെ ന്റെ പേരലൊക്കെ അങ്ങനെ തന്നെ ആണെ അവ്ടെ അടുപ്പ് കത്തിച്ചുനില്ല എന്റെ നാത്തൂനും പൂരിയാവുമ്പോ കത്തിച്ചാല ന്റമ്മ അടുപ്പന്ന കത്തിച്ചായിക്കൂല ഒന്നാകെ പോക ഉള്ളിൽ കയറുന്നനക്കണ്ടപറഞ്ഞുഅയക്കൂല വേണ്ടാ പറയിലാണ് ഞാൻ പറയാൻ സുഖമാണ് വറകും അലക്കൊടിയ ഒന്നും ഉണ്ടാക്കണം അത് മായക്കാലം തുടങ്ങുമ്പോൾക്ക് മായക്കാലം തുടങ്ങുമ്പോ എത്രകാലം ഉണ്ടാക്കണച് വറക്കും ഉണ്ടാക്കണം ഓലക്കൊടി ഉണ്ടാക്കണം വൈകുന്നേരം പിന്നെ ഒരു പണി നടകുല
ഇറപണിന്നെ
മഴ ആണെങ്കിൽ ഇപ്പൊ മയക്കാലത്തക്ക ഇഷ്ടംപലെ ഉണ്ടാക്കി ക്കും മ്മടെ ഈ ഉമ്മ ഉമ്മ പയ രീതിക്ക് ഇങ്ങനെ കൊണ്ടട
ആ് ഞ തറവാട്ട്ടിൽ അങ്ങനെ നമ്മള അങ്ങനെ തന്നെ ഇനി ത റിയുന്നേരായാല ചുള്ളി ഉണ്ടാക്കല മറ്റേതാക്ക ലോ അടുപ്പത്തെ ആ ചൂടുള്ള സ്ഥലത്ത് കൊണ്ടേക്കാലോ
ഉം എന്നിട്ട് തന്നെ പിന്നെ ഒലക്കൂടി ഒക്കെ എത്ര കാലം വെട്ടിട്ടുണ്ടാക്കിണ്ട് ഞാനും മൂത്തച്ചികൂടി വെ ട്ടുണ്ടാക്കി ഇ കണ്ട് അയല് കൊണ്ടക്ക രണ്ട മൂന്ന് അല് നിറച്ച് വെച്ചിക്കണ് എന്റെ പപ്പ ഈ മായ പയ്യ എട ഒരു മൂന്നാല് പട്ടയും കൂടി വിച്ചി് കൊന്നട്ടായിരുന്നു വെയിലുണ്ടകുമോഴൊക്കെ ഒ വെയിലത്തിട്ടണ്ട് ഇാണ് വെട്ടിക്കാണ്ട നേരഹിക്കട്ടോണ്ട്
വേണ്ടീട്ടാള്ള ആ അല്ല വേഗം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
ഇ പെകുട്ടികള കിട്ടില്ല നമ്മള കിട്ട് ണ്ട് വെച്ചട്ട് ഇന്നെയുള്ളള്ളവൺകുട്ടികളെ
ഞ ഇച്ഛനെ അറിഞ്ഞീന്നില്ല ഞാന് ഓലക്കോട്ട നടുകോടിച്ച് കണ്ടാ തതിജോടു
എനിക്കറിയില്ലന എനിക്ക ഒരു സധനം തീടിപ്പിക്കാൻ പോലും അറിയില്ലേന പിന്നെ വന്ന് വന്ന് പഠിച്ച ഏതല
അതൊന്നും എടുത്ത് ചെയ ഞാൻ പറ്പിന്റെ പേരിൽ വെച്ചുണ്ടാക്കല ക എടുക്കും അപ്പൊ അതൊക്കെ ഗ്യാസ് മലാണ് ചോറ് റൈസ് കുക്കറൽ തീമട അതേമാതിരി ബാക്കിയുള്ള പൊരിയും കരിുമ ഒക്കെ ഗ്യാസ്മെല്ലാണ് അല്ലാത്ത പരിപാടിയൊന്നും എനിക്കറിയില്ല
അ അപ്പ
ഇബ ടെ ഇബൽ ക്കൊക്കെ ഗ്യാസ് കത്തിക്കാൻ പേടിയാണ് ഇബടെ ഇബൽ കൊക്കെ ഗ്യാസ് കത്തിക്കാൻ പേടിയാണ്
കഴിഞ്ഞന്ന് പറയുമ്പോ പിന്നെ അത് മ എന്റെ സമയം കഴിഞ്ഞന് മുമ്പ് ഗ്യാസ് കഴിഞ്ഞിട്ടിന്റെ പിന്നെ അവിടെ ഉ ദയിക്കാറല്ലേ
ആഹ അങ്ങനെയൊക്കെ ഇപ്പ പിന്നെ എന്തായാലും ഇപ്പ നമ്മള തന്നെ ചെ ഗ്യാസ് നിറക്കലും ഒക്കെ നമ്മള് തന്നെ അനന്റെ മൂത്തച്ച്ചും കൂടി ആവണ്ട് ഇപ്പൊ അങ്ങനെ വല്ലാതെ വരില്ല
മഏ ഇമ്മാക്ക് അല്ല നടക്കാനൊന്നും കൊഴപ്പൊന്നുംല്ലേക്കുലേ ആ പ്രായത്തിന്റെ അസ്വസ്ഥകൾഉണ്ടോ
ഉ് ഇല്ലർക്ക് ഉക്കെ ഞങ്ങളക്ക ആരോഗ്യം പത്രന്ന്ക്കണെങ്കിലുംമാഷ -
ഏ ഉണ്ടാവട്ടെ നമ്മൾ അതി കൂടി നോക്കണ്ടേ ഇല്ലാത ഒരു സ
ണ്ട ആ അതിന് അങ്ങനത്തെ ഒരു പ്രശ്നുണ്ട് ഉമ്മ ന്റെ മ്മ ഉണ്ട് ഉമ്മമാക്ക് കോ ഇപ്പൊന്ന ഇല്ല വേ
നിങ്ങളവിടെത്തന്നെ നിക്കല്
അല്ലല്ല അത് ഉമാന്റെ ആങ്ങളാരു അടുത്താണ്
അതുശെരി
പത്ത് പത്ത്മ്പത്തഞ്ച് തൊണ്ണൂറ് വയസ്സ്
ആര പഴയ തടിന്ന്ഞ്ഞൽ അതെ ഞമ്മളെ കൊണ്ടൊന്നും ഇ അത്ര കാലോ ആരോഗ്യത്തോടെ ജീവിക്കാൻ പറ്റും തോന്നുന്നില്ല ഇപ്പോൾ തന്നെ വയ്യ ആ അപ്പൊ തന്നെ നടുവേദനയും കാല വേദനയും നടക്കാ വീട് പണിയെടുക്കുമ്പോത് കഴിഞ്ഞഞ് കഥാ
എന്റെ അമ്മായിമ്മ എല്ലാ പണിയെടുക്കും ഞാനും ഇവിടെ വന്ന ഉടനേക്കെ ഉമാ പാടത്ത കൂടി കളച്ചിട്ടും കുഴിച്ചിട്ടിട്ടും ന ഓ പണി മുപ്പ എും ഒരു പണി അതിന് അറിയാത്ത ഇല്ല
നമ്മള് ഇങ്ങനെ പണ്ടത്തെ ആൾക്കാരടെ ഭക്ഷണവും കാര്യവും അതൊക്കെ അതും അതും വേറെയാണ് ഉ താ നമ്മളെ തീറ്റ തോന്നുന്നു നമ്മളന്ത മേച്ചാവണ്ടാവല
ആരോഗ്യം കാര്യങ്ങളാണ് അപ്പൊ ഇനോട് ഇങ്ങനെ അറിയാം എനക്ക് ഈ പത്തിരുപത്തഞ്ച് വയസ്സ ആയമ്പോക്ക് ഇങ്ങനെയൊക്കെയ അ നിന്റെ അവസ്ഥ എന്താ ചെന്നാലോച്ചോച്ച നോക്ക് പത്തറത്തൊന്ന് വയസ്സായിട്ട് ഞാ നടക്കോ
ആ ആരു ഇതല്ല നമ്മളെ ഭക്ഷണരീതി
ആ അപ്പൊ അമ്മ ഞങ്ങളെ പണ്ടത്തെ പുല്ലും വൈക്കോലും നിന്നങ്ങാ നിങ്ങ അങ്ങനെയല്ല ഞങ്ങളെ ഭക്ഷണത്തിന കളിയാക്കാം പണ്ടത്തെ പുല്ലും വൈക്കോലിം തിന്നതിന്റെ ആരോഗ്യമാണ് ഞങ്ങൾ നിങ്ങ ചിക്കനും മട്ടനും അടിച്ചുകേറ്റിട്ട് ങ്ങക്ക് നെയ്ച്ചക്കാണ്ടോച്ചു
ഉം
അന്ന കണ്ട അയിന് പറയ്പ എനിക്ക് അതേമാതിരിയനെ പ്രശ്നം ഒന്നും ഉണ്ടായില്ലേ ഇപ്പൊ രണ്ട് പിന്നെ പ്രസവം കഴിഞ്ഞത് രണ്ടും ഓപ്പറേഷനാണ് അതെ കഴിഞ്ഞ പിന്നെങ്ങോട്ട് നടുവേദന തുടങ്ങി
വർഷം കഴിഞ്ഞാ കഴിഞ്ഞ രന്റെ കഥ കഴക്കണ്ട
ആ അങ്ങനെ തന്നെയാണ് പിന്നെ പിന്നെ അതന്നെ ഒന്നാമത്തൊക്ക കിഞ് മൂന്ന് മാസമ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളു കുട്ടെണാൻ അവ അപ്പോ വന്നപ്പോ പിന്നെ ഞാനും ഇ് തന്നെ പോന്നു പിന്നെമ്മക്ക് ക്രി സ്റ്റ്ന്നല്ലല്ലോ ക്ഷെ കഴിഞ് ആറുസംറൊക്കെ എവിടെ കിട്ടണ് രണ്ടാമത്തെ പിന്നെ ബക്കൊക്കെ അമ്പത് വരെ മരക്കൾ ആരോടെ പെറ്റിടന്നിട്ടില്ല കാര ആ അതിന് രണ്ടാമത്തെ അതിൻ്റെള്ളേക്കെ കമ്പം മരക്കടരെ പെറ്റിടിട്ടില്ലായിരുന്നു അ ഇനി ഇവിടെ പിടിച്ച് കിടത്തി എന്നോ ഇപ്പഞ്ച് ദിവസം കടന്നക്ക ഞാന് അത് കഴിഞ്ഞ് പിന്നെ നമ്മ നീച്ച നമ്മെ പണിയ എടുക്കല്ലോ തുടങ്ങി
ആ
തന്നെ മൂത്തോന് സ്കൂള് പോവാനായി ഇല്ലേ മൂത്തോൻ സ്കൂള് പോല തുടങ്ങി അപ്പൊ ന് ചോറ് വാരി കൊടുക്കണം പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെന്നെ ചെയ്തുടുക്കണം അങ്ങനൊക്കെണുമ്പ നമ്മള എങ്ങനെ കടക്കുന്നത്
എക്ക
പിന്നെപ്പ ഞമ്മളെ വരലാണെങ്കിൽ കണ്ണൻ ചെമ്പി നമ്മെ മരു
മരന്തയും കാട്ടി കൊട്ട ചേച്ച അതും അതും പറ്റുവ തല്ല
ഉം ഇവിടെ പാൻ പാക പറ്റൂില്ലല്ലോ
ഉം അല്ല നല്ല മൂത്ത കുട്ടിക്ക് എത്രായിപ്പോ
മൂത്തത്പ്പ ഒന്നാം ക്ലാസ്സിലാണേ
രണ്ടാമത്തെ ഒന്ന് മൂന്നര ഒന്നരയസാ
മൂന്നയസ്
അ ശരി
തോന വ്യത്യാസം ഒന്നുമല്ല വല്ന് സ്കൂള് പോണ സമയപ്പോക്കെ രണ്ടാമത്തെ ന്നെ പ്രസവം പ്രസവത്തിനുമായി
അടി പോണ്ടാ
ഇല്ലേ അംഗൻവാടി ഒന്നും ഇവിടെ അടുത്തില്ല കൊറെ ദൂരം പോണം അപ്പൊ ഞാൻ കൊണ്ടാക്കിട്ടില്ല
ഓക്കെ
അത് വ വല്യോന അങ്ങനെ തന്നെ പിന്നെ ഇനിയിപ്പോ മറ്റവന്റെ മ തന്നെ നേരെ സ്കൂൾക്കണ്ടാക്കാരുതിക്കണ്
ഒട്ടടുത്തസ്ക്കുള്ളന്നെ ആയില്ലേ
ഇല്ലേ ഓനെ കുറച്ച് ദൂരത്തൊക്കെ ആക്കിക്കണത് ഇവിടെ അടുത്തൊന്നും അല്ല ഇവിടെ അടുത്തുണ്ട് തൊട്ടടുത്ത് തന്നെ ഉണ്ട് കാ സ്കൂളൊക്കെ നെ പിന്നെ ഇതില ആക്കിക്കാണ് സി ബി എസ് ഇയില്
പട്ടണിട്ട് നല്ല
എ ആഹ് പ്പൊ കൊഴ്പ്പല്ല.
അയ് ശെരി ഇന്നലെ
പിന്നെ ആ കുട്ടി നീച്ച്ക്ണ് ഞാൻ അപ്പാ അങ്ങണ്ട് വിളിച്ചിട്ടില്ല, ആ അയിക്കോട്ടെ കുട്ടി നീച്ച്ക്ണ് ഞാൻ വിളിച്ച.
ആയിക്കോട്ട്.